ഹലോ ഹലോ ഹലോ കേക്കുന്നോ ഹലോ ഹലോ ഹലോ ആഹ് കേക്കാവോ
ഹലോ
കേക്കാമോ ഹലോ
ഹലോ
കേക്കാവോ ഹലോ
ഹലോ കേക്കാവോ
കേൾക്കാമോ ക്ലിയറണോ
ആഹ് ക്ലിയർ ആഹ് ആഹ് പറഞ്ഞു പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നോ
മഴയുണ്ടോ ആഹ് കൊഴപ്പൊന്നുല്ല
ആഹ് മഴയുണ്ട് അത് കാരണം ഒരു റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട് ആന്ന് ആന്ന്
ആഹ് സുഖമായിട്ടിരിക്കുന്നോ
ആഹ് സുഖമായിട്ടിരിക്കുന്നു
ആഹ് ഫുഡ് ഒക്കെകഴിച്ചോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇവിട ഇങ്ങനെഇരിക്കുവായിരുന്നു
ആഹ് വേറെ എന്തുണ്ട് വിശേഷം
മഴയതത്ണ്ട് ഒരു ബുധ ഇന്നലെ വരെ കുഴപ്പില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം മഴയില്ലായിന്നപ്പോഒരു കുഴപ്പില്ലായിരുന്നു ഇപ്പം മഴ ആയതൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്തരു
ആഹ് ജോലിക്ക്ല്ലാം പോന്നുണ്ടോ ജോലി എല്ലാം ഉണ്ടോ
ഇല്ല ഇല്ല ഇല്ല പോവുന്നില്ല
വീട്ടിൽ കുഞ്ഞി മാ കല്യാണ കയിഞ്ഞ്
കുഞ്ഞുണ്ട് രണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞുണ്ട്
ആഹ് എനിക്കും എനിക്കും രണ്ട് വയസുള്ള ഒരാളുണ്ട്
ഉ ഒരാളെ ഉള്ളോ
ആഹ് ഒരാളെ ഉള്ളൂ
ആഹ് ആഹ് അപ്പൊ പിന്ന പോവാൻ പറ്റത്തില്ലാണ് ഇല്ല അവിടെ ഇരുന്ന് കളിക്കുന്നു ആഹ്
ആഹ് ഉറക്കൊന്നുംല്ലെ അന്നേരം
ഉറക്ക എഴുന്നേറ്റതാ ഉറക്ക എഴുന്നറ്റ് ചോറ്ണ്ട് കഴിഞ്ഞിട്ട് അവിടെന്ന് കളിക്കുന്നു
ഫുഡൊക്കെ കഴക്ക കൊഴപ്പൊന്നുംല്ലേ
ഓയില്ല കഴിച്ചോളും ആഹ് ചോറൊക്കെ കഴിച്ചോളു മോന് അവിടെയോ
ആഹ് മോനെ മോന
മോന ആ ഫുഡ് കഴിക്കുവോ ഒരു വയസൊക്കെ ആയപ്പോ കഴിക്കത്തില്ലായിരുന്നു പിന്നെ
പാടാ എന്നാലും അത്യാവശ്യം വഴ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഫീഡിങ് ഉള്ളത് കൊണ്ട് പിന്നെ
ആഹ് ഇത് തന്നെ ഇരുന്നു കഴിച്ചോളും ആഹ്
ആഹ് ഇത് തന്നെയൊന്നുംകഴിക്കത്തില്ല നമ്മൾ വാരി കൊടുക്കണം പിന്നെ ചോറൊക്കെ അടിച്ചു കൊടുക്കത്തേ ഉള്ളൂ
ആണോ ഇപ്പൊ രണ്ടു വയസായില്ലേ ഇനീ ഇപ്പംന്താങ്ങ നെ
അവന് ഭയങ്കര ബുദ്ധിമുട്ടാ കഴിക്കാനൊക്കെ അപ്പ പിന്നെ ചോറൊ ക്കെ വെച്ച് കൊടുക്കുവാണെങ്കി തനിയെ വെച്ച് കൊടുക്കുബം വലിച്ചെറിയ ഒക്കെ ചെയ്യും പിന്നെ ഇങ്ങനെ കഴിപ്പ് കൊറവാ അപ്പ ഞാൻ അടിച്ചു കൊടുക്കുമ്പം അത്യാവിശ്യം നല്ല കോടി റ്റിലങ്ങ് വയറ്റിൽ ചെന്നോളു അപ്പ അങ്ങനെങ്ങ് കൊടുക്കും അതാവുമ്പം ആ കഴിച്ചെന്നു ആയി
ഓഹ് അത് ശെരി ആഹ് ഇത് ഇവന് താ ഇങ്ങനെ ഞങ്ങള് തന്നെ ഉള്ളോണ്ട ഞാന് തന്നെ ഇരുത്തി യങ്ങ് കൊടുക്കാരുന്നു അപ്പ അങ്ങന അതുകൊണ്ട് തന്നെ ആദ്യംക്കെ കൊറെയൊക്കെവാര്യക്കെ കളയാരുന്നു പിന്നെ പിന്നെ ഇപ്പ തന്നെതാന്നെ കഴിച്ചോളൂ ആള് രണ്ടായിട്ടില്ല രണ്ട് വയസ്സായില്ല ഇനിയൊരു രണ്ട് മാസം കൂടണ്ട് രണ്ട് മാ രണ്ട് മാസം കൂടേ ആവുമ്പഴേ ആ വെള്ളൂ രണ്ട് വയസ്സ്
ആഹ് ഇതും അടുത്ത മാസം രണ്ടാ വ്ന്ന് ജൂലൈയില്
ജൂലൈല് ആഹ് ഇത് ആഗസ്റ്റ് ആ ആഗസ്റ്റ് ആവുമ്പ രണ്ട് വയസ്സാകൊള്ളൂ
ഒരാളെ ഒള്ളോ
ഒരാളെ ഒള്ളൂ
ആഹ്
പിന്നെ ചോറ് ഹസ്ബന്റ് ജോലിക്ക് പോയിരിക്യവാ ഞാനിപ്പം ഞാന്റെ വീട്ടിലേക്ക് വന്ന്
ആഹ് ആഹ് ആഹ്
എന്റെ വീട്ടിലോട്ട് വന്നു ഇപ്പ ഹസ്ബന്ഡും അനിയനൊള്ളു വീട്ട്ല് അവര് ജോലിക്ക് പോയേ രണ്ടുസം രണ്ടുസം ഇങ്ങോട്ടേക്ക് നിക്കാൻ വന്നതാ
ഔ ഓഹ്
ഉം അപ്പ അമ്മയ്ണ്ട് അപ്പ അമ്മ അവരെ ഉം
ആഹ്
അവടെ ആരു ഇല്ല അവടാണെങ്കി ബെഹളം അപ്പൊ പിന്നെ അങ്ങനെ വെച്ച് പിന്നെ തന്നെ കൊടുത്തു കൊട്ത്ത് അവൻക്ക് തന്നെ ആയിട്ട് തന്നെ ഇര്ന്നങ്ങ് കഴി ച്ചോളും തന്നെ ഇര്ന്ന് കഴിക്കാ പറഞ്ഞാ ആൾക്ക് രാവിലെ ഭയങ്കര തെരക്കാരിക്കും ചേട്ടനങ്ങ് പോക്ന്ന സമയാ ബത്തിന് ആഹ് അപ്പഴ്ത്തേക്കിന് കു ഇങ്ങനെ എട്ത്തോണ്ട് ചെയ്യും ആദ്യക്കെ എട്ത്തോണ്ട് ചെയ്യും പിന്നെ പിന്നെ ഇവന് അത് ഇത് ഒക്കെ ഓരൊന്നൊക്കെ എട്ക്കാനും പിടിക്കാനൊക്കെ തൊടങ്ങി തൊളത്തിര്ന്നൊണ്ട് അപ്പഴ്ത്തേക്കിന് ഒരൂസം ചായക്കെ ഇങ്ങനെ മറിച്ച്ട്ട് അതി പിന്നെ താഴെ ഇര്ത്തി പാത്രങ്ങ് കൊട്ക്കും
ആഹ് ആഹ് ദേഹത്ത് വീണോ ചായ
അപ്പ പിന്നെ വീണില്ലാ സൈഡി അപ്പ പിന്നെ അതും ഇതൊക്കെ ചെന്ന് പിടിക്കത്തില്ല കൈലിര്ന്നാ പിന്നെ ഞാൻ താഴെ ഇര്ത്തീട്ട് ഓരോന്ന് ഒഴിച്ചു പിന്നെ ഫുഡ് തന്നെ താനേ അവനങ്ങനെ കൊട്ത്താ മതി അവന് പക്ഷെ കൂടെ ഇരിക്കണം ആള കൂടെ ഞാൻ ആ ഹാരം കൈക്കൊണ്ട് കൂടെ ഇരിക്കണം അപ്പ അതും തന്നെ കൊട്ക്ക്ന്ന് തന്നെ
നല്ലപോലെ കാര്യോക്കെ പറയാൻ തൊടങ്ങിയോ കുഞ്ഞേ
ഇത് ഹലോ അംഗനവാടി അം അമൃതം പൊടിയൊക്കെ കിട്ടത്തില്ലെ ഉം
അമൃതം പൊടി ഞാൻ വേടിക്കത്തില്ല
അതെയോ
ആഹ് ഞാൻ വേടിക്കത്തില്ല അവന് അങ്ങനെ അത് വല്ല്യ അയിനോട് വല്ല്യ താല്പര്യവുല്ല കുടിക്കത്തൊന്നുല്ല പിന്നെ ഒരു മാസം ഒര് അഞ്ചും ആറും ഏഹ് കിറ്റൊക്കെ ശരിക്ക് കിട്ടും അ പ്പോ വെച്ചിര്ന്നാ വേറെ ആർക്കും വേറെ നമ്മള് ആർക്കേം കൊടുക്കാന്ന് വെച്ചാ ആർക്ക് വേണ്ടതാനും അപ്പം പിന്നെ വെ ച്ചിര്ന്ന് നശിപ്പിക്കത്തില്ല നശിച്ചു പറഞ്ഞപ്പോ എല്ലാ മാസവും ഒന്നും വേടിക്കത്തില്ല ഇപ്പ ഈ ഒരു പ്രാവശ്യം വേടിച്ച് കഴിഞ്ഞാ പിന്നെ ഒരു ഒ ഒ യെട്ട് മാസ്ത്തേക്ക് ഞാൻ പിന്നെ വേടിക്കത്തില്ല ഇത് തീരുന്നവരെ അവന് അങ്ങനെ കുടിക്ക്യത്തില്ല ഭയങ്കര പാടാ പിന്നെ ആ ഈ മറ്റേ ഇതൊക്കെ പൊടി തീ അവന് ഉപയോയിക്കിന്ന പൊടി തീർ ന്ന് കഴിയ്മ്പം അത്യാവശ്യമാണെ എട്ക്കത്തെ ഒള്ളു
ആഹ് ആഹ് പക്ഷേ അത് കൊട്ക്ക്ന്നത് നല്ല അത് ആഹ് അത് എന്താണാവോ പ്പ ഈ കുറുക്കല്ലാതെ വേറെ എന്തെങ്കിലൊക്കെ ഒണ്ടാക്കി കൊട്ക്കണം ഇങ്ങനെ പല ടൈ പ്പ് സാനം അലുവയുണ്ടാക്കാനോ അങ്ങനക്കെ പറ്റുവല്ലോ ഈയൊ റ്റും ഏഹ് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അങ്ങനെ എന്തെങ്കിലൊക്കെ വേറെ ഇണ്ടാ ശർക്കരയെക്കെ ചേർത്തപ്പം ചെൽപ്പോ കഴി
ആഹ് ആഹ് ആദ്യൊക്കെ മധുരം ഭയങ്കരം പാടാര്ന്നു മധുരവുള്ള ഐറ്റംസൊന്നും അധികം അങ്ങനെ കഴിക്കത്തില്ല ഇപ്പ പിന്നെ
ആഹ് ഒര് കണക്കിന് കൊടുക്കാതിരിക്ക്യാ നല്ലത് മധുരവുള്ളതൊക്കെ കൊടുക്കാതിരിക്കിന്നാ നല്ലത് ഉം ശർക്കര പക്ഷേ കുഞ്ഞുങ്ങക്ക് കൊട്ക്കാന്ന് പറയ്ന്നേക്കാ
ആഹ് ഞാൻ പിന്നെ മറ്റേല്ലെ പനങ്കൽക്കണ്ടം വേടിച്ച് ഇതാക്കി കൊടുക്കുവാരുന്നു
ആഹ് അത് ഞങ്ങളെ അവ്ടെ ഒണ്ടായിരുന്ന സാറായിട്ട് കണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും അത് ഈ നമ്മളെ വിളിച്ചോണ്ട് പോയിട്ട് ആ പാട്ട കാണിച്ച് തിങ്ങ് തരാൻ പറ അതിങ്ങ് താ താ അങ്ങനെ അങ്ങനെ ചുമ്മായിര്ന്ന് ഇര്ന്ന് തിന്ന് അത് തീർന്ന് ത ആഹ് ആൾക്ക് ചുമ്മായിര്ന്ന് തിന്നാൻ ഭയങ്കര ഇഷ്ടവാ അത് ചുമ്മാതെ
ആഹ് ആഹ് ആഹ്
ഏഹ് ഞാൻ ഇതുപോലെ എന്തേലും ഒണ്ടെങ്കി പാലിനാത്തൊക്കെ ഇട്ട് കൊടുക്കുവാര്ന്ന് അത്
മ് പാലുക്കുടി ക്കാ ഭയങ്കര പാടാല്ലെ ഫീഡെയ്യുമ്പോ കുടിക്കിന്ന അല്ലാതെ നമ്മള് പാശുമ്പാല് വേടി ച്ച് കൊടുത്ത് കഴിഞ്ഞാ അവന് വേണ്ട അങ്ങനെ
സുഖാണോ ആഹ് ഇദ്ദേഹം ഇദ്ദേഹം എനിക്ക്യ് തോന്നുന്ന് ഒരു ഒരു വയസ്സായപ്പോ തൊട്ട് ഞാനിത് കൊടുക്കുന്നുണ്ടാരുന്നു ഞങ്ങളെ അട്ത്ത് തന്നെയുണ്ട് ഏഹ് പശു പശുവുള്ള വീട്‌ണ്ട് ഇപ്പ അവര് പാല് അവ്ട്ന്നാ മേടി ക്കിന്നെ ഇപ്പ അവന് അത് വേടിച്ച് കൊടുക്കും ഒരു വയസായപ്പം തൊട്ട് ആൾക്ക് കൊടുക്കുന്നുണ്ട് ആൾ കുടിച്ചും ഇപ്പഴും അതെ
ആഹ്
പിന്നെ ആള് അന്നേരം ഇന്ക്ക്യ് പല്ല് പുളിക്കാ
ആഹ് ഫീഡെയ്യണ്ടേ ഇപ്പം
ഹലോ
ഹലോ
ആഹ് പറഞ്ഞോ കേക്കാ എടക്കിടക്ക് കട്ടായി കട്ടായി പോവുന്നു
അതെ, മഴയാണ്ന്ന് മഴയുള്ളത് കൊണ്ടാണോ റെയ്ഞ്ച്
ന്റെ അടുത്താണോ സ്വന്തം വീട്‌ ഹസ്ബൻഡന്റെ വീട്‌ അടുത്തടുത്താണോ
ഹലോ